ഹലോ
കേൾക്കുന്നൊണ്ടോ?
കേക്കണൊണ്ട്. കേക്കാൻ പറ്റുന്നില്ലേ? ആ നല്ല വിശേഷം. മഴയൊക്കെണ്ടോ?
മഴ ഇപ്പ ഇല്ല ഇപ്പങ്ങനെ വെയിലൊറക്കുന്നുണ്ട് രാവിലെക്കെ ഒരു മൂടലായിരുന്നു അവിടെങ്ങനെണ്? ഏഹ് നല്ല വെയിലണ്ട്ല്ലേ, ഇങ്ങനെല്ലന്നലെ? പണി ഈ മയത്തിങ്ങനെ എട് ത്തക്ക ഇടാ ഇട് തക്ക
സാധാരണ ഈ ജൂണുന്നൊക്കെ നല്ല മഴയായിരി ഈ പ്രാവശ്യം
ഉം അവിടെ എങ്ങനാ മഴ ആയാൽ ദേ വെള്ളം കേറോവോ
ആഹ് ആഹ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കേറിയായിരുന്നു അല്ലാതെ അങ്ങനെ വെള്ളൊന്നും കേറാറൊന്നുല്ല പിന്നെ ഞാൻ താഴത്തില് കൊറച്ച് പ്രശ അവിടൊക്കെ വെള്ളം കേറി ചെല സ്ഥലത്ത് ആണോ അ മഴ അല്ലാത്ത സമയത്തും കേറാറുണ്ടോ?
നല്ലാ പൊട്ടലെന്തുവാ ക്കെണ്ടെങ്കിലെ നല്ലോണങ്ങോട്ട് അകത്തേക്കൊക്കെ കേറോള്ളു അല്ലാഞ്ഞെ ഞങ്ങളെ സ്റ്റെപ്പ്‌ വരെ വരു എന്നിട്ട് അങ്ങനെ ഒഴുകിപോവും ഉം
ആ അപ്പ പുറത്തേക്ക പോകാൻവേണ്ടി ബുധിമുട്ടരിക്കും
ഓ ഭയങ്കര ബുദ്ധിമുട്ടാ ഭക്ഷണം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട് ആഹ് കാരണം എല്ലായിടത്തും അപ്പുറത്ത് പ്പുറത്തോ എല്ലായിടത്തും വെള്ളായിമായിരിക്കും
അപ്പൊ ഇനി ക്യാമ്പ ഒക്കെ ഉണ്ടാവൂലേ
ഓ ക്യാമ്പൊക്കെ ഇണ്ടാവും നമ്മള് കൊറൊക്കെ ഓ അവിടക്കൊക്കെ പോകും കൊറെ ഞങ്ങളെ മുകളിലെ വീട്ടിലേക്കൊക്കെ പോകും ഞമ്മള് പിന്നെ ആണുങ്ങളൊക്കെ ഇങ്ങനെ ക്യാമ്പിലും കാര്യങ്ങളിലുംഒക്കെ പോകും അവർക്ക് പിന്നെ എവിടെലും ഒരു സ്ഥലെ നമ്മക്ക് അതുപോലെയല്ലല്ലോ
സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടല്ലെരിക്കും
ഇല്ല സാധനങ്ങള് മാറ്റണം ഉ അതന്നെ എല്ലാം മോളിലേയ്ക് എടുത്ത് ക്കാനും പിന്നെ അപ്പുറത്തുന്നിപ്പുറത്തൊക്കെ ആൾക്കാര് വരും സാധനങ്ങൾ മാറ്റിത്തരാന്
ശരി
ഉം ഭയങ്കര ടെൻഷനാണെ ഉം മഴ വന്ന് ഇവടെ ഇവടെ റോട്ടിമ്മല് വള്ളം തെത്തി ഇങ്ങോട്ട് കേറിയാതന്നെ മ്മക്ക് എൻഷനാ എട്ത്തക്കണോ വേണ്ടേ ഇങ്ങോട്ട് കേറോ ഇല്ലേ
അപ്പൊ നിങ്ങക്ക് പതിനെട്ടില് വെള്ളം കേറി പോവാതെ ശെരിക്കും കേറിയോ
ഓം ശെരിക്കും കേറി മൊത്തായിട്ട് കേറീട്ട്ണ്ടായി ഉം സാധനങ്ങളങനെ മിസ്സായീട്ടൊന്നുല്ല ഇന്നാല് എല്ലതും വള്ളത്തിലായി ഇന്നു
ആണ് അഹ് ആഹ് അ വീടിന്റെ മോൾ പൊക്കമറ്റം ചെന്നായിരുന്നു വെള്ളം
മോൾപൊക്കം ആഹ് ഞമ്മളീ മൊകള്ല് വരേ കേറി ട്ട്ണ്ടായീനി ടെറസിൻ്റെ മോള് വരേ കേറീട്ട്ഢേനി ഉം ഓ ഒക്കെ സാധനങള് ഞങ്ങള് ഇവടെ അക ൻ്റെക്ക് കേറിയപ്പതന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ മാ റ്റ്ണ്ട് അതുകൊണ്ട് വല്ലാതെ നഷ് സമ്മയ്ച്ചീല്ല്യ പിന്നെ അമ്മള് മാ റ്റി വെക്കാൻ പറ്റാത്തതുണ്ടാവുല്ലോ റൂമില് അൾമറ കാര്യങ ക്കെ അതൊക്കെ അടെ ഫിക്സഡ് ആയേനെ ക്കണ്ട് അതിനൊക്കെങനെ കേടുപാടുകളൊക്കെണ്ടയി
ആഹ് ഞങ്ങക്കന്നെ ഇവിടെ പതിനെട്ടില് ഓ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണിപ്പ താമസിക്കുന്നെ അവിടെയൊക്കെ പതിനെട്ടില് സുച്ച്ബോഡ്ൻ്റെക്കെ സുച്ച്ബൊഡ്ൻ്റെ അവിടവരെ വെള്ളം കയറി എന്റെ വീട്ടിലൊന്നു അങ്ങനെ ഏ റോട്ടിലൊക്കെ വെള്ളം കേറിള്ളൂ വീടിന്റെ അകത്തേക്കൊന്നും വന്നൊന്നു
ആണോ എൻ്റെ വീട്ടിലും വെള്ളം കേ റൊന്നൂല്ല കാരണം ഞങ്ങളുയർന്ന ഉത്തലത്തായേനെക്കൊണ്ട് വെള്ളം കേറൂല മ് പ്പോ ഞാന് വയറ്റിലുള്ള ടൈമില് വരെ വള്ളംകേറീട്ട് പോവാൻ എടങ്ങേറായിട്ടുണ്ടായി
ആണോ ആ ഉം മറ്റൊരു പണികള് കുട്ടിള് സ്കൂളിപോയി കയിഞ്ഞാപിന്നെ ജോലിയൊക്കെ തീരും കാലത്തേക്ക് കളിയും ആഹ്
ആ എത്രാൾക്കാരണ്ട് ഏ ഇവിടെ ഇൻക് മൂന്ന് പേര് രണ്ട് രണ്ടു പേരപ്പ പറഞ്ഞേച്ച് ചെറു ഇതിന് ഇപ്പം ഒമ്പത് മാസം ആയിട്ടൊള്ളൂ അവള് ഇപ്പം ഒറങ്ങാണ് അവള്റെ ക്കിങ്ങാണ്ട്ങ്ങനെ
ആഹ് ആഹ് അപ്പൊ മറ്റോ കുട്ട്യേളോ
അവര് ഒ ക്ലാസ്സിലും പോയി ഒരാള് വല്ല്യാ മോള് നാല്ലും രണ്ടാമത്തെ മോള് ഒന്നാം ക്ലാസ്സിലും ആണ്
ആണോ ആഹ് എൻ്റെ മൂത്താ കുട്ടി ഒ ല് രണ്ടാമത്തെ ആള് യു കെ ജി
ആണല്ലേ അവർക്ക് ഇങ്ങനെ ചോ ഭക്ഷണം കൊണ്ട
ആഹ് ഭക്ഷണം ആ ചോറ് കൊണ്ടോ ണം ഉച്ചയ്ക്കത്തേക്ക് കൊണ്ട് പോണം പിന്നെ ഒരാൾക്ക് ടിഫിൻ കൊണ്ട് പോണം
ആണ്ല്ലേ ഇവര്ക്ക് രണ്ട് ടൈമിന് കൊണ്ടോണം ചായക്ക് എന്തെലും കൊൺ കൊട ത്ത് വിടണം, കാരണം രാവിലെ നേരത്തെ പോണം, ചെറിയ മക്കളല്ലേ അത് കൊണ്ട് അവര് അതിനെയൊരു ടൈം ഒണ്ടാവും ആ ടൈമില് അവർക്കത് കഴി ക്കാ സ്നാക്സ് ആയിട്ട് കയി
ആ ഒരാക്ക്
മ് രണ്ട് പേ കൊണ്ടോണങ്ങട് രണ്ടാക്കും രണ്ട് തരാണ്. ഒരാക്ക് പറ്റുന്നത് ഒരാക്ക് പറ്റ് റ്റൂല.
ആ ഇവടെന്ന് വെച്ചാ ആ
കൂട്ട്തില് ഒണന്ന് പോരും ചെയ്യും, അത് കൊണ്ട് ഇണ്ടാക്കാനൊക്കാ ബുദ്ധിമുട്ടാ.
ആ ആ ആ ഞങ്ങക്ക് അവർക്ക് ഉച്ച കഴിഞ്ഞിട്ട ടിഫിനും വച്ചിട്ടുണ്ടെങ്കിലും അത് ഉച്ച കഴിഞ്ഞ് അവർക്ക് കൊടുക്കും. പോ രാവില കൊട്ത്തില്ലാ രാവിലെ കൊടുത്ത് കഴിഞ്ഞാ ഇവര് ചോറ് ഉണ്ണില്ലാന്ന് പറഞ്ഞട്ട് കൊട് റ്റില്ലാ അപ്പോ ഉച്ച കഴിഞ്ഞാ ടിഫിൻ കഴിക്കണേ വേറൊന്നും അധികം പെട്ടന്ന് ചീത്തയാവാത്തെ എന്തെങ്കിലും അങ്ങനെ ഒരുപാട് നേരം വൈക് വൈകിട്ടല്ലേ എടുക്കുള്ളൂ, മ് പച്ചക്കറി അവർക്ക് ഏറ്റോം കൂടുതൽ ഇഷ് സാമ്പാറ്, കടല ആ സ്കൂളി കൊണ്ടോൻ ചെറ് പയറ് അങ്ങനെയൊള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം ആ അത് തന്നെയായിരിക്കും മിക്കപ്പോഴും സ്ഥിരം കൊണ്ടോണത്.
ആണോ ഇവടെ അതിന്നൊക്കെ പിന്നോട്ടാ അപ്പ അയ്ന് പച്ചക്കറികളൊന്നും ആർ ക്കും പറ്റൂലല്ലോ. എത്തറെ ഞമ്മള് നിർബ് നിർബന്ധിച്ച് കൊടുത്താലും കൈക്കാൻ ഭയങ്കര മടിയാ.
ഓല്ക് മീൻ ഭയങ്ക ഇഷ്ടാണ്, മീൻ ഭയങ്കര ഇഷ്ടാണ്, പക്ഷേ ഇപ്പ അങ്ങനെ മീൻന്റെരു സമയല്ലല്ലോ.
ആ ഇപ്പം മീനുകളൊന്നും കിട്ടാനില്ലല്ലോ ട്രോളിങ് ആയനെക്കൊണ്ട്, മ് മ്
അപ്പങ്ങനെ ചെയ്യുമ്പ
അപ്പ നമ്മക്കന്നെപ്പ ആ അതാണ് ചിക്കന് ചിക്കനായപ്പൊ ഇന്നും കൂടി പറഞ്ഞിട്ട് ടേ ഉള്ളൂ ചിക്കനാണെ മാത്രേ ഞാ ൻകൊണ്ടോവുള്ളൂ എന്നാലും ഞാൻ കൊടുത്തു വിടും എന്തായാല്ഇപ്പ മറ്റുള്ള കുട്ടികളൊക്കെ കഴിക്കുമ്പോ കഴിച്ചോളല്ലോ ന്ന് വി വിചാരിച്ചിട്ട് ശതേ അതേ പോലുംങ്ങോട്ടെ ങ്ങനെ കൊണ്ട്
ചിക്കൻഇഷ്ടാന്ന് അങ്ങനെ കഴിക്കല് കുറവാണ് കൂടുതൽ മീൻ തന്നെയാ കൂടുതൽ കഴ ചിക്കനും അഹ്പ്പം എന്തേലും ഒന്ന് രണ്ട കഷ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കൂല മീനാണെങ്കി ചോറ് ഒരുപാട് കഴിച്ചോളൂ
ആഹ
ആ ഉ
അത തന്നെ ഒൽക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കി ഒരു ഭക്ഷണം നല്ലോണ്ണം കഴിക്കും
എങ്ങനെയാ വന്നിരുന്ന പ്പ ങ്ങനെയാ പഠിച്ചോളൂ തന്നെ പഠിച്ചോളൂ പഠിപ്പിക്കാ ട്യൂഷനും ഉള്ളതുണ്ടോ
ഞാൻ ഇവളേയും വെച്ച് ങ്ങാണ്ട ഇരുന്നാ ഇവ ള്ഒരു തലക്കന്ന് കരയും
ആ അപ്പൊ ട്യൂഷന ഒന്നും അങ്ങനെ ആക്കൂല്ലേ
ട്യൂഷന് ന്നും ആാക്കിയില്ല ട്യൂഷന് ആയാലും വേണം മ്മള്ഇരുന്ന് കൊടു
ആ പിന്നെര് ചെറിയ കുട്ടികളാവുമ്പോ കുറച്ച്
നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താലേ ഓല് നോ
അതെന്നെ ആഹ് ഹഹ ഉ ഉ അപ്പം ഇത് മോള് അല്ലെ
ആഹ മൂന്നും മോളെന്നെ മ്മ് ഇന്ന് വരും മോളെ
ആണ ആഹ പെൺകുട്ടൾക്കെ പ്രത്യേക സ്നേഹൊക്കെ ഉണ്ടാവും ആ അത്രയും അരിക്ക വർത്താനക്കെ പറയാൻ വേണ്ടി കൂടുതൽ പെൺകു കളല്ലേ
ഉം അതൊക്കെ ശരിയന്നെ. കച്ചറ കൂടാനും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ കണക ഒരാള കാട്ടിലും മറ്റയാളെ മുന്തിക്കാൻ പറ്റൂല്ലല്ലോ
ആ ഇവിടെ ആൺകുട്ടി കൂടുതൽ വർത്താനൊക്കെ പറയാനൊക്കെ കൂടുതലും പെൺകുട്ടിയാണ് കൂടുതൽ സംസാരിക്കണതൊക്കെ ആ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില ആ അങ്ങനെ അധികന്നും പോയൊന്നല്ല ആ അവ മക്കൾക്ക് ആഹ അവിടെ അടുത്തൊക്കെ അങ്ങനെ ചെറിയ പാർക്കിലോ അല്ലെങ്കിൽ അങ്ങനെ അ ടുത്ത പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ പോകാറുള്ളു പിന്നെ ഇവിടെ എല്ലാവർക്കും ആ ഓരോ യാഥാഗരിക്കായിരുന്നുല്ലോ അവർക്ക് വെണ്ടമ്മയ്ക്ക് ഇയ്യെ ഹേ കൊല്ലാതിരിക്കുന്നുണ്ട്ന്നെ അങ്ങന ഒ പോയിലോ കൊറേ ഹോസ്റ്റപ്പി ഹോസ്പിറ്റ പുസ്കും കാര്യങ്ങന്നും. അതിന്റെ ടിയിൽ ഇവർക്ക് പോയി വാങ്ങണം വെക്കേഷൻ മൊത്തം ഹോസ്പിറ്റകേസെക്കെ
ഉം ഇവിടെ വൽക്ക് ലീവ കിട്ടിയാ പിന്നെ എങ്ങോട്ടേൽ പോവണം
ആഹ ആ ഇവർക്ക് ഇത്തിരി സമയം കിട്ട ഇങ്ങോട്ടാ പോണന്ന് ചോയ്ക്കുന്നെ. കൊറച്ച് സമയം കിട്ട നമ്മള് പോണവിടെ
രാത്രിയാലും പകലായൊന്നും ഓൽക്കില്ല രാത്രിയാലും ഞാൻ എങ്ങട്ടേ പോവല്ലേ പോവല്ലേ ഞാൻ പറിം രാത്രി എങ്ങനെ പോവാനാണ് അല്ലെ പിന്നെ നമ്മള് വണ്ടിയൊക്കെ പഠിച്ച് നമ്മള് കൊണ്ട് പോകണം
ആ ഇവിടെ ചേട്ടന് ഓട്ടോ ഓട്ടോറി ക്ഷേണ് പിന്നെ ഒരു ഓട്ടോ പോണ്ട് അപ്പൊങ്ങനെ ചേട്ടന്നാ ഒടുവിലിങ്ങനാ ആ എവിടെങ്കിലും അടുത്ത് പിന്നെ ചേട്ടന് ഫ്രീ ആവില്ല ഈ വർക്ഷോപ്പില് ല് നല്ല തെരക്കുണ്ട് അപ്പൊ അങ്ങനൊന്ന് ഫ്രീ ആയിട്ട് കി ട്ടാറില്ല പിന്നെങ്ങനെ കിട്ടണ സമയത്ത് ഇവരിങ്ങന ചോയിചോണ്ടിരിക്കും
ഉം അവർക്കും ഉണ്ടാവല്ലോ ഇടക്കിടെ ഇങ്ങനെ ഒന്നാമത് ക്ലാസ്സിന് പോവാന്ന് പറയും മ്പന്നെ ഈ കുട്ടികളൊക്കെ അങ്ങോട്ടു ഇങ്ങോട്ടും ഷെയർ ചെയ്യല്ലോ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉം അപ്പൊ അവർക്കും ഉണ്ടാവല്ലോ പൂതി പോവാന്
ആ അങ്ങനെ അപ്പോരോ സ്ഥലത്ത് പോണാര്യൊക്ക ഭയങ്ക ഇഷ്ട്ടാണ് പൊർത്തേക്ക് പോണത് വല്യ വല്യ ഇഷ്ട്ടാണ് പുറത്ത്ന്ന് ഫുഡ് കഴിക്കന്തക്കെ വല്യ ഇഷ്ട്ടാണ് ആ ആ ആ
ഇപ്പോ പൊറത്ത ഫുഡന്നെ മതിയല്ല ല്ലെല്ലാർക്കും ക്കും ഇവിടെ ഇഷ്ടപ്പെട്ട കാ റിയല്ലാന്നുണ്ടെി അപ്പ പറയും ഓടറെയ്യ് ഓ ഓടറെയ്യ്ന്ന് ന്നാലോ ഉം ഓഡർ അങ്ങനെ ചെയ്ത് കൊട് ഒക്കെ ഇല്ല കാരണം നമ്മള് ഈ പച്ചക്കറികളൊക്കെ തിന്നണ ഇത് കിട്ടൂലല്ലോ നമ്മളത് തിന്ന് വി
ഇവിടെ അങ്ങനെയൊന്നും മേടിക്കാറൊന്നുല്ല തിന്നാങ്ങനെ മേടി ച്ച് കഴിക്കലില്ല എന്തേലും ഇവിടുണ്ടാക്കാന്നല്ലാതെ
വീട്ടിലെങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ ണ്ടോ
പച്ചക്കറി കൃഷി ആ കൊറച്ചൊക്കെണ്ട് ഇവിടെ മൊളക് തക്കാളി വഴു തനങ്ങ പിന്നെ അല്ലാതെ ജാതി ഇതൊക്കെണ്ട് ആ അങ്ങനെ അതു മാത്ര കിട്ടൊന്നുല്ല കൊറച്ചൊക്കെ കിട്ടുന്നുള്ളൂ ഇവട കൂടുതലീ മരങ്ങ യോണ്ട് ആ ഈന്റെ ചോലയുള്ളോണ്ട് അങ്ങനെ അധികം ഇത് പിടിക്കൊന്നുല്ല അങ്ങനത്തൊരു സ്ഥലായോണ്ട് വേറെ കുറെേ മരങ്ങള് നിക്കുന്നുണ്ടേ
ആ ആ ആ
അപ്പ പച്ചക്കറിയൊന്നും പറ്റാറില്ലഅങ്ങനെ ഉം പിന്നെവേറെന്താ ആ ഹോബീസ് എന്താ വേറെ
എങ്ങനെയാ
വായിക്കോ
ഏയ്
ആഹ് ഇല്ല
നമ്മക്കിപ്പതാണ് ഇങ്ങള് ടൈമിങ്ങാണ് ഒന്ന് നേരവണ്ണം കുളിച്ചിതാക്കാനുംകൂടി നേരണ്ടാവില്ല എങ്ങനെ
പറ്റില്ലായിരിക്കുംഅല്ലേ സിനിമകാണാർ
ഏ സിനിമക്ക് നമുക്ക് പോവലങ്ങനെ അലോഡല്ല പക്ഷെ ഇത് ഫോണില്കാണും വല്ലാതെ അവിടെ പോയികാണലില്ല്യാ
ഉം
സിനിമാനെക്കാളും നമ്മളിങ്ങനെ ഫോണും ഇപ്പ അയിന് പോവണ്ട ആവശ്യംല്ലല്ലോ ഫുള്ള് ഫോണിൽത്തന്നെ വരുഅല്ലോ
അതെ-അതെ ആ ഓരോ സിനിമകളിങ്ങനെ വരുവല്ലോ അ-അതെ-ആ ഏതാപിന്നെ കണ്ടതിപ്പൊ ലാസ്റ്റ് കണ്ടതേതാ
ലാസ്റ്റ് അങ്ങനില്യ അങ്ങനണ്ട് കാണലില്ല നമ്മള് പുതുതായിട്ട് പടങ്ങൾ ഇറങ്ങിങ്ങാണ്ട് കാണാ അങ്ങനത്ത്തൊന്നുല്യ പയയ ഓരോ പടങ്ങള്ങ്ങനെ ഇങ്ങനെ കാണാന്നല്ലാ അയിന്റെ ഇങ്ങനെ ഓരോ ഷോട്ടും ആയിട്ടിങ്ങനെകാണാന്നല്ലാതെ ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ കാണില്ല
ആഹാ നോക്ക്
ഒക്കങ്ങനെ അടിച്ചിട്ട് അടിച്ച്ങ്ങണ്ട് കാണന്നല്ലാതെ
ഉം പിന്നെ കുട്ടികളെങ്ങനെ ഫോണൊക്കെ യൂസ്ചെയ്യോ കൂടുതലും
ഉം ഫോണ് യൂസെയ്യാ അധികം കൊടുക്കലില്ല ഞാന് കാരണം പഠിക്കും വേണോൽ വന്ന അപ്പോ ഫോൺ കിട്ട താണ്. പക്ഷെ ഞാനങ്ങനാണ്ട് അലൗടാക്കി കൊട് കലിൽ ഉം ഫോണ് യ എപ്പം വന്നാലും ഫോൺമെലേക്കാ
അപ്പീ
ക്കോല റീൽസ്. എങ്ങനെ.. ടി വി ഒന്നും അങ്ങനില്ല്യ വീട്ടില് ടി വി ഇല്ലാ ത്തേനെ കൊണ്ട് ആ ഇരിതിലേക്ക് വല്ലാതെ പോയില്ല ഉം എന്നാ ശരിട്ടോ എന്നാല് ആഹ ശരി